ആ മ് മഴയുണ്ടോ ഇ
ഞങ്ങക് ക്ക്‌ ഇന്ന് മഴയില്ലായിരുന്നു, നല്ല സൂപ്പർ വെയിലായിരുന്നു. രാവിലെ അച്ച വന്ന് ചാറി അത് കഴിഞ്ഞ് പിന്നെ അങ്ങ് മഴയായിരുന്നു അല്ല വെയിലായിരുന്നു ഉ
ആഹ ഇന്ന് തുണി കഴിട്ടതൊക്കെ എല്ലാർക്കും ഒണ കാണും
ആഹ ആഹ
നല്ലതുപോലൊക്കെ എല്ലാർക്കും ഉണങ്ങി കിട്ടിക്ക ഞാൻ അവിടെ ഇല്ല ഞാനി മോടെ വീട്ടിൽ വന്നായിരുന്ന് ഉ അതുകൊണ്ട് തുണി കഴിവാക്കും എന്റെ തുണി കഴുക്കോ കോ അതു ഇതുമൊക്കെ വീട്ടിൽ കെ ടക്കുവ ആരാ കഴുകുന്നേ
അവിടുത്തെ അമ്മ ഇല്ലയോ
അമ്മ ഉണ്ടന്ന് പറഞ്ഞാല് അമ്മക്കെങ്ങും അത്രങ്ങും എല്ല നമ്മള അങ്ങനെ ചെയ്യിക്കുന്ന ശരി നല്ലതാ ചെയ്യുന്നത് എനിക്ക് തന്നെ എല്ലാം ചെയ്തി പാവം അന്നീ കൊച്ചിന്റെ അടുത്തോട്ടൊ ചായ കുടി ചില്ല ഇ താമസിച്ചായി റ്റുറണ്ട് ആ
ആ എല്ലാർക്കും ഉണ്ട് അങ്കിപ്പനി
കൊതുക് അറങ്ങി കിടന്ന് കറങ്ങുവ വട്ടം
അ നിഷ്ട പോലുണ്ട് പൊതുക്
ഉം
എല്ലാളും ഉണ്ടന്ന് പറയുന്നു ഡെങ്കിപ്പനി അ ഈ അതല്ലല്ല ഈ മഴ മാസം ആവുമ്പോം ഇങ്ങനൊ ഒരു പനിയും ഒക്കെ ഉണ്ടാവുന്നില്ലേ പൊതുവൊക്കെ നാട്ടൻ പുുറത്ത ഉണ്ടാാവും അതിഈ ചക്കയും മാങ്ങായും ആഞ്ഞിലിക്കായും എല്ലാം വെള്ളവും ഒ കെട്ടിക്കടന്ന്
ആന്ന് ഞങ്ങളുടെ ഇവിടൊക്കൊയാണെങ്കി വെള്ളം കെ ട്ടി കിടക്കും മഴ വന്ന കഴിഞ്ഞ് ഞങ്ങക്ക് അപ്പറത്ത് അമ്പലം ക്കെ ഉള്ളത് കൊണ്ട് അവിടെ ഒരു കാവും കുളവും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു ഇപ്പൊ നികത്തിയെങ്കിലും നിരത്തി നികത്തി ഒരു അമ്പലം വെക്കുന്നെങ്കിലും അതിന് ചുറ്റും വെള്ളമുണ്ട് പിന്നെ അങ്ങനെ
ണടിചിട്ടൊക്കെ നിരത്തണം ഇല്ലെന്നുണ്ടെങ്കി അതൊക്കെ പറയണം അതൊക്കെ പറഞ്ഞഞ് അതൊക്കെ പഞ്ചായത്തുകാരോട് പറഞ്ഞ ഞ്ഞ് ശരിയാക്കണം പിന്നെ
പിന്നെ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്ന്
മോന് എന്ത് കൊടുക്കുന്നു
മോൻ ദാ യഇവിടെയിരുന്നു കളിക്കുന്നു ഒരു കൊതുക് തിരിയും കയ്യി വെച്ചോണ്ട് ഞാൻ പോയി കത്തിക്കാൻ പറഞ്ഞ ഇപ്പം ആരാണ്ടേ കിടന്ന് വിളിക്കുന്നു വട്ടം
ആ അത് ശരി
ഉം
ഉം
ഇന്നലെ ഭയങ്കരം അല്ലായിരുന്നോ മഴ
ആ ഇന്നനെ നല്ല മഴയായിരുന്നു ഇന്നല്ല വൈകുന്നേര ആയപ്പോ ഇന്നലെ ഈ സമയോക്കെ ആയപ്പോ കോളും കേറിക്കൊണ്ട് രാത്രിയിലൊക്കെ നല്ല കാറ്റും മഴയായിരുന്നു ഇങ്ങനെ കൊന്നിക്ക്‌ ഒന്നരാടമൊക്കെ വല്ലപ്പോഴും കാണും കാരണം ഈ വർഷം കാലവർഷം കുറവാന്നും പറയുന്നു കൂടുതലാ ആർക്കറിയാം
രണ്ടു ദിവസത്തേക്കു വലിയ മഴയും കാര്യങ്ങളുമാന്ന് പറയുന്നത് കേട്ടായിരുന്നു ഇന്നും ഇന്നലെയാന്ന പ ഇന്ന് ഇനിയിപ്പോ ഉച്ചകഴിഞ്ഞ് തോർച്ച കാണിക്കുന്ന് ഇന്നലെ ഇതേപോലെ ആയി ഒരു സമയ ച്ചി തോർച്ച കാണിച്ചിട്ട് പിന്നെ ഉച്ച കഴി നല്ല
അവര് പറയുന്നത് പോലൊന്നും അല്ലല്ലോ കാര്യ ങ്ങള്
ഇന്ന് നല്ലതോർച്ചയാണെങ്കിൽ നാളെ നല്ല മഴയായിരിക്കും ജോലിക്കാർക്കാ ബുദ്ധിമുട്ട്
ഉം
എന്താ ചെയ്യാനാ?
ഉം പിന്നെ
പിന്നെ പിന്നെന്തുവാ ഇങ്ങനെയൊക്കെ പോന്ന്
ഉം മോൻ ജോലിക്ക് പോയോ ഇങ്ങടെ അന്ന് അം പത്രോ
അടുത്താ കരുന്നാഗപ്പള്ളിയിലാ ജോലി അവര മാമൻമാരുടെ കൂടാ രണ്ടു മാസം വെറുതെ ഇരിക്കുവല്ലേ വീട്ടില് എന്നും പറഞ്ഞ് പോയതാ പിന്നെ ഇനിയിപ്പോ ഇവനെ ഇല്ല എഴുത്തിനൊക്കെ ഇരുത്തിയിട്ട് ഒന്ന് നോ എവിടേലും സ്ഥിരമായിട്ട് കേറാനാ ഉം അങ്ങനെ അപ്പൊ ഇപ്പൊ തൽക്കാലം വീട്ടി ഇരിക്കുവല്ലയോ എന്നും പറഞ്ഞ് അല്ല മാമന്റെക്കൂടെ പെയിന്റിങ്ങിനൊക്കെ
ആ ഇപ്പൊ പോയ അങ്ങനെയൊക്കെ കൊറച്ചു ദിവസമൊക്കെ അങ്ങനെയൊക്കെ പോ അതുകഴിയുമ്പോ പിന്നെ എവിടെലും സ്ഥിരമായിട്ട് കേറണം
കൊറച്ച് നേരത്തെ പക്കോണ്ടിരുന്ന കമ്പനിയിലോ അല്ലെങ്കിൽ പിന്നില് ബികോം പഠിച്ച സർട്ടിഫിക്കറ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ട് എവിടെങ്കിലൊക്കെ കൊണ്ട് കൊടുക്ക ഓ ആ
ആ എന്തേലൊക്കെ ചെയ്തന്ന് കേറി പറഞ്ഞ ണക്ക്
ആഹ ചുമ്മാ ഇരിക്കത്തൊന്നുല്ല ജോലിക്ക്‌ ഒക്കെ പോ
മറ്റേ അനിയന എന്തോ കൊടുക്കും
അവന് എറണാകുളത്തെ എങ്ങാണ്ട് ഒരു വണ്ടി എങ്ങാണ്ട് ഇവിടെ എങ്ങാണ്ട് കിടക്കുന്ന അവര് പറരണന്ന് പറഞ്ഞഞ് എടുത്തൊണ്ട് പോയി അവി ഓടിക്കാൻ അങ്ങാട്ട് വരണം ന്ന് പറയുന്നു അവിട ആകുമ്പോ അവൻ അവന് വണ്ടി ഭയങ്കര ഇഷ്ടോ അവനീ വേറെള്ള ജോലിയക്കാട്ടിലും ഒക്കെ ഇഷ്ട എപ്പോഴും വണ്ടി ഓടിക്കുന്നതാ
ഉം അന്ന് അയിപ്പ അവിടെ പറഞ്ഞഞ് വിടാൻ നോക്കൂ
ഇങ്ങനെ പോണന്നോ ഇപ്പൊ ചെറിയരു മീന്റെ പരിപാടിയക്കെ ഇടക്ക ഇടക്കടെ ഉണ്ടായിരുന്നു അപ്പ മീന് വില കൂടുത മാത്രല്ല മീൻ കേറ എങ്ങും ഇല്ല എന്നും കൊന്നും കൊറേ ചൂടയും മത്തിയും മാത്രം പിന്നെ വരവ് മീനാ വരുന്ന മൊത്തം
ആ
അതുകൊണ്ട് പിന്നെ അതങ്ങ് മടിച്ചു പിന്നെ ഇങ്ങനെയൊക്കെ പോവുന്നു അയാള് കല്യാണ ഒക്കെല്ല ഇനി ആറു മാസം ആ ഒമ്പത് മാസം കൂടങ്ങാണ്ടേ ഉള്ളു കല്യാണത്തിന് മഴയ്ക്ക് മുമ്പേ കാണ കല്ല്യാണം ജനുവരി ഫെബ്രുവരി ഒക്കെ കാണുവായിരിക്കും
ആ
അത പി
കല്യാണം ഒക്കെയ അങ്ങനെയൊക്കെ ഇരിക്കുന്നു
പിന്നെ ഇങ്ങടെ തെക്കേല തായ്ക്കയുടെ ഭർത്താവിനക്കെ സുഖായി
ആഹ് തെക്കേല് ഇത്താടെ ഭർത്താവിനും ഇത്താഴ്ക്കും ഒക്കെ സുഖവാ സുഖായിട്ടൊക്കെ ഇരിക്കുന്നവര് വ യ്യാതൊക്കെ ഇരിക്കുവായിരുന്നു ഇ ക്കായ്ക്ക്
ക്ക്ന്ന്‌ പറയണേ
യെന്ന് പറയാ വയ്യാതൊക്കെ ഇരിക്കുവോ ആ ശ്വാസം മുട്ടലും വിമ്മിഷ്ടവും അതും ഇതുംഒക്കെആയിട്ട്
പ്രായമുള്ള മനുഷ്യനല്ലയോ ആൾ
അതാ
പറഞ്ഞ ണക്ക് പ്രായമുള്ള മനുഷ്യരൊക്കെ ആകുമ്പോ അങ്ങനെയൊക്കെയാ
എന്താ ചെയ്യാന
പിന്നെ എന്തു ഉണ്ട് വിശേഷം വേറെ എന്തുവാ
പിന്നെ പിന്നെ ഇങ്ങനെ വെറുതെ ഇവിടെ ഇരിക്കുന്നു.
ഉം ആ എന്തേലും ജോലി ഇയാളോടൊക്കെ എവിടെങ്കിലും കുഞ്ഞിനെ അങ്ങൻവാടി പറഞ്ഞു വിട്ട് കഴിയുമ്പോ എവിടെങ്കിലും ഒക്കെ നോക്കണം. കാരണം കേറി ഇയാൾ എവിടെങ്കിലും ഒന്ന് കേറി നോക്കണം കൊച്ചിനെ അംഗൻവാടിയിലൊക്കെ പറഞ്ഞു വിട്ട് എന്നെ വിളിച്ചോണ്ട് വരുന്നതിനൊക്കെ ബുദ്ധിമുട്ടാ ഇല്ലയോ?
അത് കൊഴപ്പല്ല അങ്ങനവാടി ഇപ്പൊ വിടുവല്ലോ മൂന്ന് വയസ്സ് മൂന്ന് മൂന്നര ആവുമ്പോത്തേക്ക് അങ്ങനവാടി കൊണ്ടിരുത്ത് നാല് നാലേ കാലൊക്കെ ഒരു അങ്ങനവാടി ഇരിക്കട്ടെ അത് കഴിഞ്ഞ് നലേമുക്കാലൊക്കെ ആകുമ്പോ എൽ കെ ജിയിലൊക്കെ ചേർക്ക
ഉം
കൊച്ചു പിള്ളേരെ എങ്ങനായി ഇ നാലു വയസിലൊകെ കൊണ്ട് ഇരുത്തുന്നെ അങ്ങവാണിലെങ്കിലും രണ്ട് വർഷങ്കിലും ആ
ആഹ രണ്ടു വർഷം അംഗൻവാടി ഇരിക്കണം അങ്ങൻവാടി ഇരിക്കന്ന് പിള്ളോരെക്കെ
കഴിഞ്ഞിട്ട് വേണം
അല്ലാതൊന്നും കൊണ്ടോയിവിട്ട ശരിയാവില്ല പിന്നെ എന്തുവാ ആ ശരിയടി പിന്നെ വിളിക്കാം
ശരി